ഡോ കേക്കാവോ കേക്കാവോ ആഹ് ആഹ് ആഹ് അങ്ങനെ ആ അതെ അതെ അമ്മായിയെത്തിനാ ബഹളം വെക്ക്ണ് ഇവിടെ ഇങ്ങനെ ചക്കയൊക്കെ കൊണ്ട് വരോയ് അപ്പം ചക്ക വേ ഇങ്ങനെ ചോയിച്ച് അപ്പഴത്തേക്ക് അതിനും
ചക്കെ എ എന്തിനാ ചക്ക കൊണ്ടുവരുന്നെ
ചക്ക ബെൻ ചക്ക വേണ്ട ചക്ക എന്ന് പറയുമ്പോ ഈ വറ്റലൊക്കെ ഇടാൻ വേണ്ടീട്ട് അരിഞ്ഞ്
ആ അരിഞ് നിങ്ങള് കൊടു
ആ അരിഞ് നമ്മള് കൊട്ക്കും
ഓഹ്
കൊട്ക്ക്മ്പോ അവര് ഉം ആഹ് പൈസ തരും അവർക്ക് ലാഫം ഒര് കിലോയ്ക്കെന്നെ നാപ്പത് നാപ്പത്തഞ്ച് രൂപയൊക്കെയുണ്ട് നമുക്കിപ്പം രണ്ട് ചക്ക എടുക്കണെങ്കി എൺമ്പത് രൂപ തരും അത് ന്ന് പറയുമ്പഴത്തേക്ക് ഇപ്പം അരിഞ്ഞു വരുമ്പഴത്തേക്ക് ഏതാണ്ട് ഒരു ആറ് ഒരു കിലോ കാണൂലേ രണ്ട് കിലോന്റെ പൈസയല്ലെ തരണെ അവർക്ക് ലാഫം ആഹ് ആഹ് അങ്ങനെ ചിലപ്പഴൊക്കെ തോന്നും ഒരു ചക്ക കമ്പനി ഇട്ടാലോന്ന്
ഓഹ് ഹ്ഹ്ഹ് ഉം
അതേയ് എല്ലാട്ത്തും സീസണിപ്പം കൊല്ലത്തക്കെ ചക്ക എന്നൊക്കെ പറയുമ്പഴത്തേക്ക് ഇപ്പോ നല്ല ചക്ക ഇവിടെന്ന് ചെ ഒര് ഒരാള് പോണം ഇങ്ങനെ കൊല്ലത്തീന്നുള്ള അത് നല്ല ചക്കയാ ഉം ഇന്നാളൊരു ഇ ഇന്നാള് അനിയത്തി ഇതുപോലെ ചക്ക എടുത്തേ അപ്പഴ്ത്തേക്ക് ഒരു ചക്കയല്ല തിന്ന ഒരു രണ്ട് ചക്കയുടെ ചൊള രണ്ടു മൂന്ന് ചക്കയുടെ ചൊള ഉണ്ടായിര്ന്നു ഒരു നീളഉള്ള ചക്കയില് വെട്ടി എടുക്കാനും എളുപ്പേയിര്ന്ന് അരിയാനും എളുപ്പേയിര്ന്ന്
ഓഹ് മനസ്സിലായി നല്ല വെളഞ്ഞ ച ക്കയാണെന്നുണ്ടെങ്കി പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെയ്യാല്ലേ ഉം ഇന്റെ കുഞ്ഞ് അല്ലാതെ ചെറിയ ക അല്ലാത്ത ചക്കയാണെന്നുണ്ടെങ്കി പാടല്ലേ
അതെ അതെ പാടാ
പാടായിരിക്കും ആഹ്
ഉം ഉം അങ്ങനെ പിന്നെ ചായ കുടിക്കി ഇവിടെ പാലൊക്കെ ആറ് മണി ആറരെ ക്കെ ആവും ആ സമയ ആവുമ്പഴേ വരും ഉം ഇത്തിരി നേരത്തൊക്കെ വന്നിരുന്നെങ്കി കൈ ചായൊക്കെ ഇട്ട് കുടിക്കായിരുന്നു ഉം ഉം അങ്ങനെ
പിന്നെ അപ്പ ഇനി അടുത്ത് ഇനി എന്താ പരുവാടി
അട്ത്ത് ഇനി വർക്കൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ നടയൊക്കെ തൂക്കണം കുളിക്കണം അങ്ങനെയൊക്കെ
ഉം ഉം ഉം അനിയത്തി ജോലിയൊക്കെ ചെയ്യോ
ഓപ്പ് അവക്ക് തോന്നന്നണെങ്കിൽ ചെയ്യും
ചെയ്യും ആഹ്
അവളട്ത്ത് പറഞ്ഞ് എടീ ഇന്ന ജോലി ചെയ്യ്ന്ന് പറഞ്ഞാ അവള് ചെയ്യൂല ദേഷ്യപ്പെടും അവക്കറിഞ്ഞ് ചെയ്യും അവള് ഉം
അറിഞ്ഞ് ചെയ്യും അല്ലേ വീടൊക്കെ അല്ല വൃത്തിയാക്കിയൊക്കെ ഇടൂ അല്ലേ
വീട് ആ ഇന്നലെ ഞാൻ എന്റെ റൂമ് ഫുള്ളും കിടന്ന സാധനോം എല്ലാം വെളിയിലാക്കി ഫുൾ ക്ലീൻ ചെയ്ത് തുടച്ച് ആഹ അങ്ങനെ ഫാനൊക്കെ നന്നായി തൊടച്ച് അങ്ങനെയൊക്കെ ഉം ഇന്നാലന്ന് ഞാൻ ആ പണിയായിരുന്നു ഇനിയിപ്പോ നാളെ ഇന്നിപ്പോ അമ്മയ്ക്ക് ഫുൾ ഡ്യൂട്ടിയാണ് അപ്പഴ്ത്തേക്ക് നാളെയൊക്കെ ആവുമ്പോഴത്തേക്ക് അമ്മ ഇത് ലീവാണ് അപ്പോഴത്തേക്ക അമ്മ ഇവിടെ ബാക്കി ഇപ്പൊ ഒരു റൂമല്ലേ ക്ലീൻ ചെയ്തോള്ളൂ ബാക്കി റൂമും അടുക്കളയും ഹോളും കൂടെ നാളെ വൃത്തിയാക്കാം എന്നിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കൂല
ഉം
ഓരോ ഓരോന്നോരോന്നായിട്ടി ങ്ങനെ ഇതാക്കി
ഉം ഉം ഉം
ഒരുപാട് നാളായി വിളക്കൊക്കെ കത്തിച്ചിട്ട് അതൊക്കെ നേരെയാക്കണം ആ അങ്ങനെ ഉറ ഉറക്കംവരുന്നാ
ആഹ് ഉറക്കം വരുന്നു ഉം ഉം ഈ ചായകെ കുടികാനുളള സമയായി അതാണ് ഉറക്ക വരുന്ന ചായ കിട്ടിയില്ലെങ്കിൽ ക്ഷീണോ ഉം ഉറക്കത്തൂക്കയിരിക്കും തലവേദനയായിരിക്കും അതെ ഉം ഇവടെ മഴ മഴയുടെ ഇതും കൂടെ ആയി പോയ പിന്നെ നമുക്ക് ഒരു ഇതായിരിക്കല്ലേ ഉം ചടപ്പായിരിക്കും അത അതെ ഉം
എണീക്കാ
ചായയൊക്കെ ഇട്ട് കുടിക്കുമ്പോഴാണ് പിന്നെ ഒന്ന് ഫ്രഷ് ആവുന്നത്
ഫ്രഷാവുന്ന് അതെ അതെ രാവിലെ രാവിലെ എണീറ്റ ഉടനെ ചായ് കുടിക്കൊ
ആഹ് എണീറ്റ ഒടനെ ചായ വേണം
ആ ഉം പക്ഷേ എണീറ്റ ഉടനെ ചായ കൊടുക്കല് ഉത്തപ്പൂരം എന്തെങ്കി ചെറു ചൂട് വെള്ളം ആദ്യം ഒന്ന് ഇങ്ങനെ കുടിച്ചതിന് ശേഷം
റ്റ ഉടനെ ചായ
ഉം ആഹ്
ചായ കുടിക്കും ചായ കുടിച്ചിട്ടേ പിന്നെ എന്ത് ജോലിയും ചെയ്യു. ആഹ്. ചായ ഇല്ല ഒരു ദിവസം പാല് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കട്ടണെങ്കിൽ ഇട്ട് കുടിക്കും. കട്ടനൊന്നും ശരിയാവൂല, ചായ തന്നെ വേണം.
ആണല്ലേ അ ഈ പൊടി പൊടി വാങ്ങിട്ട് അങ്ങനെ
ഇല്ല പൊടി ഒന്നും പറ്റത്തില്ല, ചായ പാല് തന്നെ വേണം.
ആഹ് ആഹ് ആഹ്.
പൊടിയൊക്കെ അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റും. ട്ടട്ടോ ചായ കുടിച്ച് കുടിച്ച്
ഇവിടെ പൊടി വാങ്ങിയാ അനിയ
അതെ എനിക്ക് തോന്നുന്നു ചായയുടെ അഡിക്റ്റ് ആയിരിക്കൂല. പൊടി നമ്മുടെ തേയിലയുടെ പൊടിടെ അഡി അഡിക്റ്റ് ആയിരിക്കുന്നോ ആഹ് അങ്ങനെ അഡിക്റ്റ് ആവുന്നായിരിക്കും ഉം.
അതിന് ചായപ്പൊടി അവിടെ നന്നായിട്ട് കടുപ്പത്തിലിടണോ അതോ ലൈറ്റ് ആയിട്ടോ.
ഇല്ല വലിയ കടുപ്പവും ഇല്ല ലൈറ്റും അല്ല.
ആ ആ ആ ആ ആ ഇവിടെ ത്തെ അമ്മ ലൈറ്റ് ആയിട്ട് പഞ്ചസാര ലൈറ്റ് ആയിട്ട് പാൽ ചായ പോലെ
ഉം ഉം ഇത് അങ്ങനെയല്ല ഇത്തിരി ഒരു പൊടിയിടും, ഭയങ്കര കടുപ്പമായിരി ക്കുല ഭയങ്കര നമ്മുടെ ലൈറ്റ് ആയിരിക്കൂല.
ഓ ഓ അങ്ങനെയല്ലേ.
ആ ഒരു രീതിക്ക് ഇടും. ആ മോനും ചായ നിർബന്ധാ രാവിലെ എണീറ്റോടനെ ഭർത്താവിനും ചായ നിർബന്ധാ എണീറ്റ ഉടനെ.
അഹ് ചിലവർക്ക് ഇങ്ങനെ ചായ കുടിച്ചാ തന്നെ അന്നത്തെ ദിവസം ഇല്ലേ ആ ഓ ഉണർവേ. എ ഒരൂസം ചായ കിട്ടില്ലെങ്കി രാവിലെ എണീക്കുമ്പഴേ ഒരു മൂഡ് ഓഫ് ആയിരിക്കും.
മൂഡ് ഓഫ് ആയിരിക്കും, എന്റെ ഭർത്താവിനും ഇവിടെ അങ്ങന എന്റെ ഭർത്താവിന് നേരെ വീട്ടിപ്പോയാ പിന്നെ ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കണം. ടി വി ല് വേറെ ഒന്നും കാണാൻ സമ്മതിക്കൂല ഉം ആത് ഒ അതുപോലെയാണ് ചിലർക്ക് ചായ കിട്ടിയാലേ പറ്റ് പറ്റുവൊള്ളന്ന് വ വറഞ്ഞ പോലെ ഉം.
ഇപ്പഴും കാണോ റ്റി വി യില്.
ഓ ടി വി ല് ന്നെ വീട്ടിലുണ്ടെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കി സന്ധ്യ കഴിഞ്ഞു പോയ പിന്നെ ക്രിക്കറ്റ് കളി കാണം.
ഉം ഉം
ആ ക്രിക്കറ്റിന് അടിമയാണ് ക്രിക്കറ്റ് കളിക്കും ഉം. പിന്നെ സിനിമയന്നും അങ്ങനെ സിനിമ കാണൂല എന്നല്ല കാണും. നല്ല കോമഡി എപ്പോഴും ചിരിച്ചിരിച്ചിരിക്കണം, നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചിരിച്ചിരിക്കണം. നല്ല കോമഡി ഫിലിമ ഫിലിംസാണ് ഇഷ്ടം കൂടുതൽ.
ഓ ഓ അങ്ങനെ
ആ പഴയ സിനിമ തന്നെ നമ്മൾ പഴയൊക്കെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും ക ണ്ടാ ഒരു ഇതായിരിക്കും, ചിരി ച്ചിരി ച്ചിരിച്ച് ഉം. ഇപ്പഴത്തെ സിനിമല് അങ്ങനെയൊന്നും ഇല്ല ചിരിയൊക്കെ വളരെ കുറവ്.
ആ അതാണ് ആ അതാ.
ആഹ് ആഹ്.
പിന്നെ
പിന്നെ അവിടെ വേറെ എന്താ
ആഹ്
ഉം
വേറെ എന്താ പറയാള്ളെ
പിന്നെ അ ഇത് ഡ്രസ്സൊക്കെ പൊറതീന്നാ
ആഹ്
പൊർത്ത്ന്ന വാങ്ങിക്കണ അതോ ഓൺലൈൻ ആയിട്ടാണോ
ഇല്ല പൊറത്തുന്ന വാങ്ങും ഓൺലെയ്നൊന്നും ഇപ്പ വാങ്ങാറില്ല ഓൺൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെഅത് ഇഷ്ടപ്പെട് റിട്ടേൺ ചെയ്യണം നമ്മളെ കറക്റ്റ് അളവിന് എടുക്കാൻ പറ്റത്തില്ല ഇത് നമ്മള് പോയിട്ട് നമക്ക് അവിടെ വെച്ച് തന്നെ ഇട്ട് നോക്കി നമ്മക്ക് കറക്റ്റ് ആണെന്നൊക്കെ നോക്കി തന്നെ എടുത് കൊണ്ട് വരാം ഒരു തവണ പോയാ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് നടക്കും ഇത് പിന്നെ പിന്നെ ഓൺലൈൻ ഒക്കെയാണെന്നുണ്ടെങ്കി ഇവിടെ വന്ന് പോയാ പിന്നെ അത് കറക്റ്റ് കണക്കല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് റിട്ടേൺ ചെയ്യണം പിന്നെ അതിന് വേണ്ടി കാത് ത്തിരിക്കണം രണ്ടാത് വന്നാലും നമക്ക് ഉറപ്പൊന്നുല്ല അത് കറക്റ്റ് ആകോ ഇല്ലെ എന്നുള്ള ഉറപ്പൊന്നും ഇല്ല
ആ അതെ അതെ അതെ അതെ
അതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രസ്സായിരിക്കൂല്ല ചെലപ്പോ കളറിൻ ചെ ആ ചേയ്ഞ്ച് ചെയാണം അല്ലാന്നുണ്ടെങ്കി ഇ നമ്മക്ക് ആ ഡ്രസിന്റെ ക്വാളിറ്റി മോശയിരിക്കും ഇങ്ങനെ ഒ നമുക്ക് ഓൺ ഓൺലൈൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല്ല നമക്ക് എ ഡെയ്ലി യൂസിന് നമ ആ ക്വാളിറ്റി ഇല്ല ഉം ഡെയ്ലി യൂസിനൊന്നും നമ്മക്ക് ചെലപ്പംപറ്റ് ട്ടണമെന്നില്ല ആ പെട്ടെന്ന് ചീത്തയായിപ്പോ
അതെ അതെ അ നമുക്ക് കണ്ടിഷ്ട പെടും പക്ഷെ കോട്ടൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോട്ടൺ ബ്ലെൻഡ് മാത്രെ ആയിരിക്കൂ
ആഹ് അത
ആഹ്
ആഹ് അവര് അതില് കൊടുത്തേക്കുന്ന ഡ്രസ്സ ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോ ഇവടെ വരമ്പോ ഇവടെ വരമ്പോ ഫുള് അതിന് കളറല്ല ആ അതുപോലെത്തല്ലോ ആഹ് മാറ്റമായിരിക്കും കളറൊക്കെ വ്യത്യാസമായിരിക്കും ഒരു നരച്ച കളറ ആയിരിക്കും ഉം
അതെ അതെ എനിക്കും അതുപോലെ ഒരെണ്ണങ്ങ് കിട്ടിയിട്ടുണ്ട് നമ്മള് ഒരു സൈസ് വാ പ്പം നമുക്കിപ്പം വേണ്ട സ്മാൾ ആയിരിക്കും പക്ഷെ നമ്മള് മീഡിയായിരിക്കും ക്കും എടുക്കുന്ന ഇവിടെ കൊണ്ട് വരുമ്പോഴത്തേക്ക് മീഡിയോ നമക്ക് കറക്റ്റ് ആവൂല
ഉം
ഉ ഉം ചെലത് ന നല്ല ഭംഗിയായിരിക്കേ നമ്മളിപ്പം നമുക്ക് സൈസ് കറക്റ്റ് റ്റാ ആയിരിക്കൂല അ പ്പഴത്തേക്ക് നമ്മൾ എന്ത റിട്ടേൺ കൊടുക്കും റിട്ടേൺ കൊടുത്തിട്ട് കുറചൂടെ ആഹ് വലുത് എടുക്കും വെലുതടുക്കുമ്പഴത്തേക്ക് കൊണ്ട് വരുമ്പോഴത്തേക്ക് നങ്കി അപ്പൊ ഒട്ടും കൊള്ളൂലായിരിക്കും
കൊള്ളൂലേയിരികും
ആഹ് കൊ എത്ര ദിവസം കാത്തിരുന്നന്ന ആ സാധനം കയ്ൽകിട്ട
അതെ നമ്മള് ആ റേറ്റ് ചിലപ്പോ നമ്മൾ ആ റേറ്റ് കുറഞ്ഞ കുറഞ് കിടക്കുന്ന കണ്ടിയിട്ടായിരിക്കും നല്ല സാനം അല്ലേന്ന് പറഞ്ഞ് വാങ്ങുന്നെ പക്ഷെ നമ്മൾ വിചാരിക്കുന്നേ അപ്രതീക്ഷിതമായിട്ടായിരക്കും കാര്യങ്ങൾ നടക്
അതെ അതെ
ആഹ് അതാ അതാണ് അപ്പം ആ ഒരു ആ ഒരു ആ ചിലപ്പോ നമ്മള് കൊടുക്കുന്ന വിലക്കുള്ള അത്ര പോലും ക്വാളിറ്റി കിട്ടി നമ്മക്ക് കാണും കിട്ടൂല അത് കിട്ടു നമ്മു കയ്യിൽ കിട്ടുമ്പോ അത്ര പോലും ക്വാളിറ്റി കാണൂല്ല പക്ഷെ നമ്മള് കടയിൽ പോയ എടുത്ത് നമുക്ക് ആ ഡ്രസ്സ് കറക്റ്റ് നോക്കാം
കറക്റ്റ് നോക്കിയെടുക്കാം അതെ അതെ മോൻ ഭയങ്കര കളിയും ചിരിയും
ആഹ് മോൻ കളിക്കുവാ
എന്തോ പറയാണ്
ഉം ഉം
ചായകുടിക്കു സമയം ആയകൊ ണ്ടായിരിക്കും
ചായ കുടിക്കാൻ സമയായിട്ടാണ് അതു തന്നെ
അതെ ആഹ് പിന്നെ മോന്റെ രണ്ട് മൂന്ന് ബുക്ക് ഇവിടെ ഉണ്ട്
മോന്റെ ബുക്കോ
ആഹ്
ആഹ് ആ അതും ഓൺലൈൻ വാങ്ങിയതാ
അതെല്ലേ ഒരു പേന എടുത്ത് എഴുതി നോക്കിയപ്പം ഇപ്പൊ എഴുതിയ സമയത്ത് മാത്രം
ആ അതങ്ങനാ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം
ആഹ് ആഹ് അ ആഹ്
റീയൂസബിൾ ആണത്
ആഹ് അ കൊള്ളാം നല്ല കൊള്ളാം നല്ല സാധനം ഉം
പക്ഷെ അവനത് താല്പര്യം ഇല്ല അത് ചെറുതായിട്ടല്ലേ എഴുതാൻ പറ്റുവുള്ളൂ
ആഹ് ആഹ്
എവനിപ്പോ എഴുതി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പ ഇവ ഇ അക്ഷരങ്ങളൊക്കെ എഴുതുമ്പോൾ ഇത്തിരി വലിപ്പ പ്പത്തിലാ എഴുതുന്നെ അപ്പൊ അത് അത്രയും ചെറുതായിട്ട് എഴുതുന്ന കൊണ്ട് അവന് അത് അതില് പിടിച്ച് എഴുതുമ്പോക്കെ അവനൊരു താല്പര്യം ഇല്ലാതെയാണ് നമ്മൾ എഴുതിപ്പിച്ച് ഒറ്റക്ക് ഒറ്റയ്ക്കു എഴുതണമെന്നില്ല
ആഹ് പിന്നെ ശരി ശരി ശരി